ഹലോ
ആഹ ശക്കല്ല
ആഹ് കേക്കണൊണ്ട് പറയ് എന്താ വിശേഷം
സഖാണ് നിങ് ക്ക് സുഖല്ലേ
ആഹ് സുഖായിരിക്കണ് കുഴപ്പൊന്നൂല്ല പോണോ എന്താ പരിപാടി ആഹ് ഫുഡ് കഴിച്ചു ഇപ്പം അങ്ങനെ കൊച്ചിന ഒർക്കാ
ആഹ്
നിങ്ങളെന്താ ചെയ്യണെ?
ഞാന് എന്താണ് കാര്യാട്ട് ഇപ്പ ഒന്നും ചെയ്യണില്ല ചെറ്
ഉം
വറെ ഗാഫ് കി വർക്ക്
ആഹ് ഫുഡ് കഴിച്ചോ
ഇല്ല നോമ്പാണ് മുഹറം ഒമ്പത്
ഓഹ് ഓഹ് പിന്നെ എന്തൊക്കെയാ വിശേഷം മഴ ഉണ്ടാ നാട്ടിൽ കൂടെ
ആഹ് മഴേപ്പ ഇങ്ങന ഒന്ന് പെയ്തിരുന്ന് ഇപ്പൊ വെയിലായിട്ടോ ചോരുവോന്ന് ആ് ജൂണന്നൊന്നും പറയാനേയില്ല ഇപ്രാവശ്യം തീരയും മഴയില്ല
തീരേം മഴയില്ല മഴ കമ്മിയാണ് എല്ലായിടത്തും അതന്നെ
ഉം അടേം മയൊന്നുംല്ലല്ലോ
ഇല്ലേ മഴല്ല അത് വെയില് ആണ് ഏങ്ങെ സ്പെഷ്യലായിട്ടൊന്നുംല്ല മുരിങ്ങന്റെല പിന്നെ ചിക്കൻ പൊരിച്ചതൊണ്ട്
ആഹ് നല്ല രസം മുരിങ്ങന്റെലെ ചിക്കൻ പൊരിച്ചതും കഴിക്കാൻ.
ആഹ് ഇവടെ മക്കക്ക് ഭയങ്കര ഇഷ്ടാണേ അങ്ങനെയാവുമ്പോ ഉം അതങ്ങനെ ഇണ്ടാക്ക്ണോൽ ക്ക് എലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടാണ്.
ആഹ് ഇങ്ങളെ വീട്ട് ട്ട്ല്ള്ള മുരിങ്ങൻ്റെലന്നെ ഉം ഒരു മോളൊള്ളൂ ഇപ്പൊ ഒ രണ്ട് വയസ്സായൊള്ളൂ.
ഹലോ
രണ്ട വയസായൊള്ളൂ ഒരു മോളൊള്ളൂ.
എങ്ങനെ
രണ്ട വയസായൊള്ളൂ മോള് ഓ ഒ മോള് രണ്ട് വയസ്സായൊള്ളൂ.
ആഹ് ആഹ് അതങ്ങനെ ഫുഡൊക്കെ എന്താ കൊടുക്കല്?
ഫുഡ് ഒക്കെ നമ്മള് കഴിക്കണ ഒക്കെ തന്നെ കഴിക്കും നമ്മള് കഴിക്ക്ണ എല്ലാവും കഴിക്കും ചോറ് നാസ്ത അയ്ക്കും
ഏഹ് കുറുക്ക് കൊടുക്കലില്ലേ
ഇല്ല അതൊക്കെ നിർത്തി രണ്ട് ഒരു വയസ്സ് കഴിയാ ഒന്നര വയസ് വരെ ഒക്കെ കൊടുത്തിര്ന്ന് ഇപ്പൊ എടക്ക് മുത്താറി കാച്ചീട്ട് കൊടുക്കും.
ആഹ് ഇവടെ എനിക്ക് രണ്ട് വയസായ മോന്ണ്ട്.
ആഹ് മുത്താറി എന്തേം കൊടുക്കല്ണ്ടോ?
ഇല്ല ഞാന് രാവിലെ ഈ നൈസറീന്ന്ട്ട്ണ പൊടില്ലെ അമൃതം പൊടി
അമൃതപ്പൊടി
ആഹ് അമൃതപ്പൊടീക്ക് പിന്നെ
ഇപ്പോൻക്ക് എത്ര വയസ്സ് മുതല് മോൻക്ക് കിട്ടലൊടങ്ങീക്ണ് അമൃതപൊടി? ഇ ഇനി എത്ര വയസ്സ് വരെ കിട്ടു
മൂന്ന്
ഏ അപ്പൊ ഞാൻ മോളെത് വരെ ചേർത്ത്
ഏ ഞമ്മള് പ്രഗ്നനന്റാവുമ്പ തന്നെ നമ്മള് നഴ്സറീല് ഞമ്മളെ വിവരവും കൊട്ക്കൂലേ
ആ
ഹലോ ആ അപ്പൊ അത് കൊടുക്കുമ്പാെതന്നെ പിന്നെ ത് ഓട്ടോമെറ്റിക് ആ കുട്ടിക്ക് ആറ് മാസാവുമ്പോ ഞമ്മക്ക് തര്ണല്ലോ
ഏ ന്നാവിടൊന്നും അങ്ങനെ കിട്ടീട്ടില്ല
ഉം പ്രസവം കഴിഞ്ഞാണ്ട് ഇൻക്ക് തോന്ന്ണത് മൂന്ന് മാസം അമ്മമാര് ക്ക് ഫുഡ് കിട്ടും അത് മൂന്നാണോ ആറാണോന്ന്ൻക്കറിയൂല അങ്ങനെ അവ്ട്ന്ന് എന്തേലാെക്കെ ഗോതമ്പോ അങ്ങനെ എന്തേലാെക്കെ അത് അമ്മമാർക്ക്ട്ട് മൂന്ന് മാസ് സാണോ ആറ്മാസണോ ഇൻക്കറിയൂല പിന്നെ ആറാം മാസം തൊട്ട് കുട്ടിക്ക് ഫുഡ് കിട്ടും ഫുഡ് കൊടുക്ക്ണ ടൈമാണല്ലോ ആറ് തൊട്ടണല്ലോമ്മള് കൊടുക്കാ പർയാ ആറാംമാസം തൊട്ട് കുട്ടിക്ക് ഫുഡ് കിട്ടും ഞമ്മള് ചേർക്കൊന്നും വേണ്ട അത് ഓർ ആ ഓരോടത്തന്നെണ്ടാവും ഞമ്മളെ രേഖകളൊക്കെ
ഏ ഒന്ന് പോയോക്കണം അംഗലവാടില്ന്നാല്
ആ അത് ഓര് ങ്ങട്ട് പറേണ്ടതാണ് അല്ലേ ഞമ്മളപ്പളേ പറയണങ്ങട്ട് ഇവൻക് അങ്ങനെ കിട്ടലിണ്ടമൃത് അപ്പൊ ഞാനെന്താട്ടും അത്ക്ക് എക്സ്ട്രാ
എത്ര പാക്കറ്റ കിട്ടല് എത്ര പാക്കറ്റ കിട്ടല്
ട്ട് അ ഒ ഏഴ് ചെലപ്പോ ഏഴ് ചെലപ്പോ ആറ്
ഉ മോക്ക് നല്ല ഇഷ്ടാണ് അമൃതപ്പൊടി അപ്പൊ എന്റെ വീടിന്റെ ആ അംഗലവാടി എന്താപ്പ അ അംഗലവടി ഫുഡൊക്കെ വേറെ കൊക്കൊക്ക്
അ അ
ന്നാണ് വേറെ കുട്ങ്ങൻ
ആ
ആ അത് പറ്റൂല
അ അങ്ങനെലേ
ഓള് തിന്ന്ണെന്തോ
കൂട്ന്നപ്പ പറഞ്ഞ് നോമ്പാ കഴിക്കാം പറ്റൂലർത്ത്
ആ ഒർങ്ങിട്ടൊന്നുല്ലേ ആള്
എന്തോ മ്മ കഴിച്ചോർഞ്ഞിട്ട് കൊട്ന്നെര്ണ് ണ്ട് ഇല്ലേ പാല്കുടി നിർത്തീക്ക്ണ് ങ്ങളെ മോന്റെ പാല്കുടി നിർത്ത്യാേ
ഇല്ലല്ല നിർത്തിയിട്ടില്ല
ങ്ങളെ മോന്റെ പാലുടി ഏ ഇഞ്ഞെപ്പളാ നിർത്ത്ണേ
ഞാന് നിർത്തട്ടെന്ന് കര്തിങ്ങനെ നി ക്കായാണ് അപ്പൊ ന്റെ ഉമ്മ അങ്ങനെ മ്മ കൊർച്ചീസം കയ്ഞ്ഞോട്ടേർഞ്ഞ്ങ്ങാണ്ടേ അപ്പൊങ്ങനെ നിന്നതാണ് ആ എന്നാ
ഓ ഒന്നുല്ല നിർത്തിയപ്പ നിർത്ത ഉണ്ടായിരുന്നന്നായി അതായത് വെറുത ഒന്ന് നോക്കിയതാ നിർത്തല്ല മെല്ല അങ്ങനെ നിർത്തിക്കൊണ്ട ഇതിതാ പക്ഷേ പിന്നെണ്ട് ഫുുള്ളായിട്ട് നിന്നു പോോയി പാല് കൊഴപ്പ വേണ്ട ശയിക്ക അങ്ങനെ കുടിക്കണൊന്നില്ല എന്നാലും ഇടക്ക ഇങ്ങനെ ചോദിക്കും ഉറങ്ങുമ്പോളൊക്കെ അപ്പൊ ഇങ്ങനെ നിർത്തിയ ട്ട് അങ്ങനെ കൊടുക്കാണ്ട് ഉറക്ക ചെയത് കൊടുക്കും
നല്ല ഫുഡ ആള് കൊടുത്തോണ്ട പച്ചക്കറി അങ്ങനത്തൊക്കെ
ഉം ഞമ്മളെ പാലിന്റെ അത്ര വേറെ ഒന്നും ഇർക്കൂല
ആഹ അത് നിർത്തുമ്പോ പിന്നെ ഒരു പറ്റതാവേ
ഉം ഓളങ്ങ ഓരോന്നും ഇങ്ങനെ കഴിക്കോ
പച്ചക്കറിർ അങ്ങനത്തെ ഒന്നും തിന്നൂല നമ്മള് കഴിക്കണ എന്തോ കഴിക്കുവ
ആഹ കഴിക്കോ അങ്ങത്തെക്കന്നെ കഴിക്കു നല്ല ഇഷ്ട നമ്മളെ എന്റെ ഉരുളങ്ങ അ പോലെ രണ്ട കുപ്പേരി ഉരുളങ്ങങ് പിടിച്ചത് പയറ് കോവൊക്കെ അങ്ങനത്തൊന്നും കഴിക്കൂല പക്ഷെ ഇതൊക്കെ അല്ല ഇഷ്ട കാരറ്റ് മീറ്റർൊക്കെ ഇഷ്ട
ആഹ് പാത്രത്തിലൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടണ്ട് അ മതി അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അത ഏറ്റവും നല്ലതാണ് ഉ ഞാനും പിെ അതേ മരി ഇങ്ങനെ ഓ ഫുഡ് ഞാ രണ്ട നേരം ഞാൻ രാവിലെ നയിച്ച ുമ എന്തായാലും അവന് കുു ഉണ്ടാക്കി കൊടുക്കും ആഹ പെട്ടെന്ന്ന്നെ അമൃതപ്പൊടി പിന്നെ കടലി മണ്ടി പർപ്പൊക്കെട്ടുകാണ്ട് വറുത്ത് പൊടിച്ചെക്കൂ ഞാാന് പിന്നെ രാവിലെ വേഗം വരകി കൊടുക്കൂ ചക്കരയക്കെട്ടാണ്ട് അത് രാവിലെ അങ്ങനെ ആഹ് ഇണ്ട് എന്നാലും ഞമ്മള് പിന്നെ എത്ര ഇഡ ആഹ് വടുത് കാത്തിട്ട് കാര്യല്ല അതോ എന്തായ നമ്മള് കാണണില്ലല്ലോ ഉം എസ്ട്ര സാധനങ്ങൾ ഇട്ടുംാണ്ട് ഞങ്ങള് പൊടി അങ്ങനെ വറുത്ത് വെക്കലുണ്ട് അവിടെ അപ്പ അതങ്ങനെ കൊടുക്കും്പന്നെ
കൊറെ ദിവസം നിക്കുവ കേടരൊന്നുമല്ല കരല്ല കൊറച്ച് കൊറച്ച് ആൾക്കലായിരിക്കുംല്ലേ
ആ് ഞങ്ങള ഇവിടെ പൊതുവേഓ ഇല്ല പാക്കറ്റ് എടുത്ത് വെച്ചിട്ട് ബാക്കി ഞങ്ങള ഇവിടെ വലിയ പോല അങ്ങനെ കാട്ടൽ കഴിക്കലാണ് ആഹ ഞങ്ങള് കടലി ഉള്ളും ശർക്കരയക്കെ ഇട്ടുംങ്ങാണ്ട് വറ
ആ അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കും പൂരം പിന്നെതുപോലെ കേക്ക്
ആഹ ആഹ പലതും ഉണ്ടാക്കും ഇവിടെ പിന്നെ പൊടിയവുമ്പോയേ എല്ലാരും കഴിക്കൂ ചായക്കെ കൂട്ടും
ആഹ
ഉ അപ്പൊ പിന്നെ വേസ്റ്റാക്കി കളിയാന ഇണ്ടാവൂില്ല എല്ലാർക്കും നല്ലതാണല്ലോല്ലോ ഒട്ട്ുകാണ്ട് കഴിക്കണത്
ഏ പാക്കറ്റൊക്കെ എല്ലാർക്കും കിട്ടൂല്ലേ
ആഹ് ഈ പാക്കറ്റ് കിട്ടുവേ നിങ്ങക്ക് അങ്ങനെവാടി ടീച്ചർ ഒന്ന് ഇതാക്കിയാ വിളിച്ചുോക്കിയാ മതി
ഉ ഉ ഒന്ന് പോയക്ക മോക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻറെ വീടി എന്റെ അടുതടുത്ത ന്താണ് കുട്ടികൾ. ക്കാടെ അടുത്തുള്ള കുട്ടികളൊക്കെ പോമ്പ ഓളും പോവും അപ്പ.
ആ
കിടുക്കാനു ണ്ടാവൂല. അപ്പ ഒരു പാക്കറ്റിന്റെ ഒരു നിങ്ങളെ കുട്ടി വർത്താനൊക്കെ പറയോ?
അത് ആ എല്ലും പറയും എല്ലാരോടും പറയും ആളെ നോക്കൊന്നുല്ല. ആ ആ
സംസാരൊക്കെ നല്ലോണണ്ട് ആ ആൾക്കാരൊന്നും വ്യത്യാസൊന്നുല്ല ആരെ കണ്ടാലും സംസാരിചോം.
ആ
രണ്ടു വയസായി?
ആ രണ്ട് രണ്ട് വയസ്സ് മെയ്ക്ക് രണ്ടായി.
ഉം ഇവള് രണ്ടു വയസായിട്ടില്ല അടുത്ത മാസാവണു.
ആ ഇവിടെ ഇവന് രണ്ടായി. ഓള് സംസാരിക്കൂലേ?
ആ സംസാരിക്കും.
ആണോ എന്തന്നിട്ട് ഞ്ഞിപ്പോ ഒറങ്ങൊന്നുല്ലാ?
ഒറങ്ങാനിപ്പ പാല് കൂടി നിർത്തിയ കാരണം ഒറക്കൊക്കെ കൊറഞ്ഞിക്കണ് മറ്റേത് പാല് കുടിച്ച് അങ്ങനെ കിടക്കലാ.
ആ തൊട്ടില് കെടക്കൂല
ഇല്ല തൊട്ടിലില് ഇതുവരെ കെടക്കലേല്ല.
അത് ഞങ്ങൾക്കുല്ല ഞങ്ങള് തൊട്ടി കെട്ടിട്ടേല്ല.
ആ ഇതും തന്നെ നമ്മളൊപ്പം തന്നെ പ്രേസോയിച്ച മുതല് പിന്നെ ഒരു മൂന്ന് മാസം വരെ പ്രേസവരേക്ഷേലായ കാരണം പ്രസവരേക്ഷേന്നിങ്ങനെ തൊട്ടിലില് ഇങ്ങനെ ഒർക്കിട്ന്ന്.
ആ
ഉം പിന്നെ വീട്ടക്ക് വന്നെന്റെ ശേഷം പിന്നെ തൊട്ടിയേല്ല.
ആഹ ഇവൻക്കുല്ലതൊട്ടി. തൊട്ടി ഇഷ്ട്ടൊല്ല അയിക്കയ് അവ അങ്ങനെവാടി പോയാ തൂക്കാൻ തൊട്ടിലിട്ടാ അയില് കടക്കൂല കരയും. തൂക്കം നോക്കാനൊക്കെയെ ഉം